ഹലോ ൾക്ക്ണ്ല്ലേ ഉം ആ കേൾക്ക്ന്ന്ണ്ട് എന്താന്ന്ട്ട് വർത്താനം സുഖല്ലേ?
ആ സുഖം നല്ല വിശേഷം ആ ഇപ്പം ചോറ്ന്ന്
ആഹ് മഴക്കാലം അല്ലേ, മഴ ആഹ് ആഹ് എല്ലായിടത്തും അങ്ങനെ തന്നെ മഴക്കാലാണ്.
ആഹ്
മക്കളൊക്കെ പോയോ?
ആഹ് മക്കളൊക്കെ പോയി മെസ്സേജ് അയച്ച് ആഹ്
പള്ളയിൽന്ന് പോയാലൊക്കെ വന്നിട്ടണ്ടാവുംല്ലേ
ആഹ് പള്ളീന്ന് ഇവിടാരും വരാനില്ല
ഏയ് ആരുല്ലേ ആ അവിടുത്തെ മാതിരിന്നല്ലേ ആഹ് ആഹ് അവടെ എത്തന ആരും വരാനില്ല ഒക്കെ സ്കൂൾ പോയവര് സ്കൂളും പോയി പുറത്ത് പോയവൽ പള്ളിക്കായിട്ട് വരൂല്ല
ആഹ് അതന്നെ
മ്ഹ് അപ്പൊ പിന്നെ ആരും ഇല്ല ആരും കാത്തിരിക്കാനൊന്നുല്ല പ്രായായ ആളുകളെ ണ്ടെങ്കിലെ കാത്തിരിക്കാണ്ടാവു
ആഹ്
മ്ഹ് ഇതീപ്പ അതൊന്നുല്ല അപ്പ പിന്നെ നമ്മൾ ആ ടൈമിന് കഴിച്ചാ നമുക്ക് ഫ്രീ ആവാം. സ്കൂൾക്ക് പോവാൻ മക്കളുണ്ടോ? ആഹ് ആഹ് അവര് സ്കൂൾ പോയിട്ടുണ്ടാവും അല്ലേ? നാളെ മറ്റന്നാ ളിപ്പോൾ ഞാൻ ഫ്രീയും അല്ലേ?
ആഹ്
മ്ഹ് വെക്കേഷന് യാത്രയൊക്കെ പോയിരുന്നോ?
ആഹ് പോയിട്ടുണ്ട്.
ആഹ് ആഹ് യാത്രയൊക്കെ ഇഷ്ടായി കാറിലെ മക്കൾക്കൊക്കെ?
ആഹ് ഇഷ്ടാ.
ആഹ് ആഹ് ഇപ്പൊ നാളെയും മറ്റന്നാളും ഇപ്പ എങ്ങോട്ടാ പോവാന്ന് ആലോചിച്ചിരിക്കേ കാറിപ്പം ഒരവധി കിട്ടിയ ഏലേലും അറങ്ങണം ഇപ്പോഴത്തെ കാലഘട്ടത്ത് മക്കൾ തന്നെ അങ്ങനെയാണല്ലോ
ആഹ്
ഒരു ദിവസം അവധി കിട്ടിയ ഇലയിലും പോവാന്നുള്ളൊരു ചിന്താഗതിയാണല്ലോ അല്ലെങ്കിൽ ഫങ്ഷൻ വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ പൊറത്തിറങ്ങാൻ കൊണ്ട് നടക്കാൻ ആളുകളും വേണം
ആഹ്
കഴിഞ്ഞാഴ്ച്ച പിന്ന ഇവിടെ ഫങ്ഷൻ ഉണ്ടായി ഞായറാഴ്ചയും ഈ ശനിയാഴ്ച ഒക്കെ
എന്തായിരുന്നോ?
ആഹ് അപ്പൊ മല കയറി ചുരം കേറി പോണ ഫംഗഷൻ ഉണ്ടായിന് ഒരു വീട് വീട്ടിൽ ഒരു കസിന്റെ പെണ്ണ് കാണാൻ പോണ ഫങ്ഷൻ ഉണ്ടാ
ആഹ്
അങ്ങനെ പോയപ്പം അതങ്ങനെ ഓൽക്കൊരു റ്റൂറുആയി, യാത്യായി. നമുക്ക് പരിപാ ടിം നടന്നുഅർഞ്ഞ മാതിരി രാവിലെ പോയി വൈകുന്നേരം വന്നു ഈ ആഴ്ച ഒന്നും ഉണ്ടാവൂല. എന്നും ല്ലെങ്കിപിന്നെ ഈ വീട്ടില് പൊർപ്പിച്ച്ണഅ് പറയും വേണ്ട്യരൂലാ... മഴ ആയതോണ്ട് കളിക്കാന് ഗ്രൗണ്ട്കൊന്നും പറയാ വിടാൻ പറ്റൂലല്ലോ ആകെ തോടും വെള്ളം ചളിയൊക്കെഏകാരം
ആ.. മോന് ഫുട്ബോള് കളിക്കാൻ പോയിരുന്നു. ഇപ്പൊ അതുപോലെ മഴയായ ശേഷം പിന്നെ അങ്ങനെ പോക്കില്ല
ഏ മഴയാവുമ്പോൾ നമുക്ക് ഒഴിച്ച് വിടാനും വയ്യല്ലോ, ഇങ്ങനെ കൊളവും പാടവും ഒക്കെ നറഞ്ഞു നിക്കുന്ന ടൈമുഅല്ലേ
ആഹ്
അല്ലത്തന്നെ മഴായ മീൻ പിടിക്കാന്ർഞ്ഞൊരു വലിയും വാങ്ങി ഒരു ചൂണ്ടൽ കൊക്കിയുംവാങ്ങിക്കാണ്ട് നടക്കും
ആഹ്ഹഹഹ എനിക്കും പേടിയ
ര രണ്ടാൾണ്ട്. രണ്ടാൺകുട്ടിയാളുണ്ട്. ന്നട് ചെറുത യു കെ ജിൽ എത്തിട്ടൊള്ളൂ.. ചെർത് വല്യോനിംങ്കാട്ടിലും കൊർച്ച് കഷ്ടം വല്യമോനാറാം ക്ലാസ്സില. അവനിം കാട്ടിലും പ്പൊ വല്യതാവണം ന്ന്ള്ള ഭാവത്തിൽ നടക്കണ ചെറിയ മോന്. ന്നിട്ട് രണ്ടാളും ഒരു പിന്നെ ചൂണ്ടലും കൊക്കും പുയരിയും പിടിച്ച് നടക്കീകാരം നാളെപ്പഞ്ഞ് അതേയ്കാരവസ്ഥ.
ഏഹ്., അടുത്ത് പൊഴൊക്കെണ്ടാവുലേ അപ്പൊ?
ഏയേയെ, പൊഴ എടുത്തില്ല. പക്ഷെ, ഈ പാടങ്ങള്ണ്ട്. പാടങ്ങൾ ചുറ്റ്നും ണ്ട്. അപ്പം ഈ പാടങ്ങളീ വേനൽക്കന്നെ ചെറിയ കുളങ്ങൾ ഉണ്ടാവോല്ലോ
ആഹ്, ആഹ്.
അപ്പൊ, അതില് മീങ്ങൾ നിറഞ്ഞ്, ഈ പാടത്ത് നിറഞ്ഞ്, വീടിൻ്റെ എറയത്ത് കൂടൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ വെള്ളം നറ മഴ ക്കാലായ വെള്ളം നറഞ്ഞു പോവും
ആഹ്
അപ്പൊ അതികൂടെ മീനാൾ വരും ഈ ചെറിയ ചെറിയ പരല് മീനാളേകേരം ഓര്ക്ക് അത് തന്നെ വലിയ മീനല്ലെ ന്നട്ട് അതിനെ പിടിക്കുക ബക്കറ്റിൽ ഇട രണ്ടു ദിവസം കൊണ്ട് ചാവുക പിന്നെ അതിന് കരയാ പിന്നേം അത് പിടിക്കുക അത് തന്നേയ്കേരംഞ്ഞ് പണി
അല്ലാണ്ട്, കറിവെക്കാനുപയോഗിക്കില്ല അല്ലെ?
എല്ല, അത്രയൊന്നും വെൽപ്പണ്ടാവൂലേയ്. ചെറിയ്യെ മീനാളേയ്ക്കാരം. ഞമ്മള് ചെറിയ്യെ കുഞ്ഞു കുട്ട്യാളുണ്ടാവോലോ? അതെ മഴ തുടക്കത്തിൽ പെയ്യുമ്പം ഇപ്രാവശ്യം കിട്ടീല ഇപ്രാവശ്യം അയ്‌ന്, അടഞ്ഞ മഴ ഒരാഴ്ച ഒന്നും നമുക്ക് നിന്ന് പെയ്തില്ലല്ലോ? ഇവിടെ ഒന്നും പെയ്തി ട്ടില ഒരാഴ് ച്ച നി, നിന്ന് പെയ്തിലാ. ഒരു ചെറിയ, ചെറിയ മഴകളായിങ്ങനെ പോയി. വെയില് മഴ അങ്ങനങ്ങാണ്ട് പോയി പുല്ലും കാടും പൊന്താള്ള മഴയായി തൊടു നിറച്ച് പുല്ലും കാടും ആണ് അല്ലാതെ മഴയായിട്ട് കാര്യായിട്ട് കിട്ടീട്ടി ല്ല മഴ ഇങ്ങനെ, അടങ്ങി നിക്കാതെ പെയ്യാണെങ്കില്, തുടക്കത്തിലെന്നെ ഒരു, ഒരാഴ്ച നല്ല തുടർ ച്ച രാവും, പകലും മഴ കിട്ടാണെങ്കില് മീൻ കേറും. ഞങ്ങളെ വീടിന്റെ മിറ്റത്തെന്നെ മീൻ കേറും അതെങ്ങനേന്ന് വെച്ചാല് പാടത്ത് നിന്ന് ഇങ്ങോട്ട് കേറും അങ്ങനെ പുയീല് മര്യണപ്പ അപ്പ അതിന്ന്ങ്ങട്ട് കേറും. അപ്പൊ, നല്ല ഇബരൊക്കെ രാത്രി ക്കെണീ പുഴേന്ന് നേരം വെളുക്കാൻ കാലത്ത് എണീറ്റ് പൊയ്ങ്ങാണ്ട്, കൈയോണ്ട് പിടിച്ച് കൊണ്ട്രും. അത്, ഞമ്മക്ക് കറി വെക്കാ..
കറി വെക്കാൻ പറ്റുംലേ
മക്കളൊന്നും കൂട്ടൂല ഓലെ ഇപ്പേം വല്ലി പ്പാരൊക്കെത്തന്നെ കൂട്ടുള്ളൂ മക്കള് പിടി ക്കാണ്ട് ബക്കറ്റിൽ ഇടാൻ ഉഷാറാണ്. കഴിക്കാൻ ഓൽക്കൊന്നും പറ്റൂല. അയിന്റെ ചൊയ ഇഷ് ഇഷ്ട്ടാവൂല അവർക്ക് ഇഷ്ട്ടല്ല മീനേ പൊതുവേ കഴിക്കാൻ മടിയാണ് ചിക്കനും എറച്ചിയൊക്കെ തിന്നാന്നല്ലാതെ, ചെറിയേ മോൻ കഴിക്കും. ചെറിയ മോന് ഇനി എന്ത് മീൻ കിട്ട് ട്ട്യാലും വലിയ മോളും കഴിക്കും രണ്ടാമത്തവന് ഒന്നും പറ്റൂല ഓന് വെറും ചിക്കൻ എറച്ചി പല്ലിന്റെ ഉള്ളിൽ കുടുങ്ങുംന്ന് പറയും വെറും എറച്ചി മാത്രം കഴിക്കും.
ഏഹ്
അങ്ങനൊക്കേണ് അവരത്. ഇഞ്ഞിപ്പോ നാളീം, മറ്റന്നാളും പറയണ്ടരൂലാ, വല്യ മോന് നാളെ ക്ലാസ്ണ്ട്. ചെറ്ത് നെ ഇള്ളാത്തൊള്ളൂ.
ആഹ് ആഹ്
അവിടെ എത്ര പേരാ?
ഇവ്ടെ മൂന്നാള്.
ആഹ്, ഇവിടുത്തെ മാതിരി ന്നെ മൂന്നാളെന്നെ ലേ? വല്യ കുട്ടിയാളായിട്ട്ണ്ടോ?
ഇല്ല, മൂത്തത് അഞ്ചാം ക്ലാസ്സിലെത്തീക്കേള്ളൂ.
പത്താം ക്ലാസ്സിലോ? അഞ്ചിലോ? ആ ചെറിയ ചെറിയ കുട്ടികളാല്ലേ.. ചെർത് സ്കൂൾ പോവ്ണ്ടോ?
ചെർത്
ല്ല്യേ
സ്കൂൾ, ചെറുത് സ്കൂൾ പോകുന്നില്ലേ! രണ്ടാം ക്ലാസിലാ. ഏഹ്! രണ്ട്, രണ്ട് വയസ്സയ്ക്ക്ണ്. ആഹ്
ഓന്ണ്ടാവും ങ്ങളെ കൂടെലേ?
ആഹ്, ആഹ്. സൗണ്ട് കേക്ക്ണ് ണ്ടാ?
ആഹ്, കേക്ക്ണ്ട്, കേക്ക്ണ്ട്. സൗണ്ട് കേക്ക്ണ്ട്.
ആ... റേഞ്ച് ഇഷ്യൂ ആയൊണ്ട് എടക്ക് കട്ടായി കട്ടായി പോവ്ണ്ട്
യതുകൊണ്ട് ഇന്ന് കുറേ ഇന്റത് രാവില തേമാര്ക്ക് ഞാൻ കോളെയ്തിട്ട് കട്ടായി പോയി ഒരു കോളയ്തപ്പോ തന്നെ എനിക്ക് കിട്ടീല പ്പ ഞാൻ രാവിലെ ഭയങ്കര ഇരിട്ട്മൂടിയ കാലാവസ്ഥേനി. ഫ്ലൈ വിമാനക്കണ്ട് താന്നു പോണ്. അങ്ങനങ്ങട്ട് താന്നു പോകടലില്ല. ഉയർന്നു പോകല്ണ്ട്. ഫ്ലൈറ്റ് രാവില്യും വൈകുന്നേരം പലേ ടൈമിന്. രാത്രിയൊക്കെ നല്ല രസാ കാണാം. ലൈറ്റ് ഇട്ട് പോവും
നേരോ വിമാനക്കട്ത്ത്
എടുത്തൊന്നല്ല. വിമാനത്താവളം എടുത്തൊന്നല്ല. പക്ഷെ ഇതിലെ റൂട്ട്ണ്ട് ഇതില് നമ്മള് രു ട്രെയി ഇന്ന് റൂട്ടൊടുത്തമാതിരി തിലെന്നും ന്നിട്ട് ഞങ്ങള് പറ്യും ചെയ്തു, ഞമ്മളെ തിലെന്നും റൂട്ട് ണ്ടാക്കിക്ക്ണ് വിമാൻതിന് നല്ല സുഖ ഒരു കൊക്കട്ട് വൽച്ചാ അമ്മക്ക് പോവാ. എന്നും രാത്രി വൈകുന്നേരം സമയത്തിന് ആ ടൈമിനെന്നെ എന്നും പോവ്ണ്ട്
ആഹ്
ത് ഇങ്ങിട്ടില്ല അങ്ങിട്ട്ള്ളത്. ഇങ്ങ എന്താ തിരിച്ചില്ല. റിട്ടൺ ഇല്ല അങ്ങട്ട് പോവ്വാണ്. എറങ്ങാനും പോവ്വല്ലോ നമ്മള് എയർപോർട്ട് എർങ്ങാൻ പോവുന്ന്ള്ള ഫ്ലൈറ്റ് എന്നും തില പോവും. അപ്പൊരു പതിനൊന്ന് മണിന്റെ ഫ്ലൈറ്റ് ഞാൻ പൊർത്ത്ക്കർങ്യപ്പണ്ട് താന്ന് പോണ്. കുട്യളൊക്കെ ണ്ടെങ്കിൽ എടുത്തന്ന് കാണാ. അങ്ങനെ താന്ന് പോവ്ണ്ട്. ചെറകൊക്കെ നല്ല വ്യക്തമായിട്ട്, അപ്പൊന്താ നല്ല നല്ല മഴക്കാറും മൂടിട്ട് പൊന്താൻ കയ്യ്ണ് ണ്ടാവൂലേയ്
ആഹ്
ത്രർക്ക് ഇരുട്ട് മൂടിക്കേനി. അപ്പരാവിലെ തീരെ റൈഞ്ചില്ല. അപ്പ ഞാൻ എന്ത്യ്തന്നാ രാവിലെ ആർക്കും കോളെയ്യാതെ ഞാൻ എളുപ്പന്റെ പണിയാണ്ട് കഴിച്ചു അല്ലെ ഈ പണിയും ഈ ഞമ്മൾ വീട്ടുജോലിയും ഈ ഫോൺ ചെയ്യലും കൂടി നടക്കൂല
ഇല്ല
മ്മളെ വീട്ടില് പ്രായായഉമ്മാര് ണ്ടെങ്കിൽ അവർക്ക്ന്താ പറയാ ഫോണ് തൊണ്ടാനേ നേരണ്ടാവൊള്ളൂറയും അപ ഉമ്മ ഉണ്ട് ഉമ്മാക്ക് എപ്പളും ഫോൺ ഫോം വിളിക്കണ. ഇൻക് ആദ്യേ ഇഷ്ടല്ല ഫോം വിളിച്ചിരിക്ക്ണത്. ഇതിപ്പ ഇങ്ങനൊരു പരിപാടി! ! ! ! ! ! ! ! ! ! അതൊണ്ട് മാത്രപ്പതിന് നിക്കട്ത്
ഞാനു അതന്നെ ആഹ്
ഇപ്പോൾ പ പലപ്പം പണി കഴിച്ച് ഗളികെ കഴിച്ചച്ച് ഭക്ഷണം കഴിച്ചിരുന്നാല് മക്കള് വരുവോള കൊറച്ച നേരം ഫ്രീ ഉണ്ടാവല്ലോ ഇപ്പൊ നാളെ മറ്റന്നാള തീരയും ഫ്രീയില്ല അവര് ക്ലാസ്സിലെങ്കി ഒന്നും നടക്കൂല അവർക്ക് വേണ്ടി വരും ഫോണ് മുന്നില് അല്ലെങ്കിൽ അടിപീഡകാരം
ആ പിന്ന എനിക്ക് പിന്നെ ഇവിടെ ഉപ്പമ്മൊന്നും ഇവിട ഇല്ല തറവാട്ടില അതുകണ്ട് ആരും അറിവല്ല വിളിക്കുന്നു
അങ്ങനെ അവാണ് നല്ലത്